ലോ
ആഹ് ഹലോ കേൾക്കാവോ
ആഹ് കെൾക്ക
താങ്കൾ ഒന്നൂടെ ശബ്ദത്തി സംസാരിക്കോ
എന്തവ
ഒന്നുകൂടെ ഒച്ചത്തി സംസാരിക്കുവോ വലിയ ക്ലിയറില്ല ആഹ് എന്താ വർത്താനം സുഖം തന്നെയാണോ ആഹ് ഇപ്പൊ കേക്ക ഇപ്പ കേക്കാ
ആഹ് സുഖാണ് എന്താ നിന്റെ പാടെന്താ
നമുക്കും ആയെന്നെ നമ്മളിവിടെ ഇ ഞായറാഴ്ചൊക്കെല്ലേ ഇപ്പൊ പണിയൊന്നുല്ലല്ലോ നല്ല ഫ്രീയായിട്ടിങ്ങനെ ഇരിക്കുകയാണ് വെറുതെ ഇങ്ങെനെ ഇരുന്നിട്ട് ഇങ്ങനെ ആഹ് ഇപ്പൊ ഭക്ഷണംക്കെ കഴിച്ചു എന്താപ്പോ വീട്ടിലെന്ത അവസ്ഥ ഭക്ഷണം കഴിച്ചോ
ഞാനിപ്പോങ്ങനെ ഞായറാഴ്ച ആയതോണ്ടേ എവിടുക്കും ഇറങ്ങിട്ടൂല്ല എനിപ്പോ വൈകുന്നേരപ്പോ സുഹൃത്തുക്കളെപ്പൊക്കന്ന് ചായുടിച്ചിപ്പോ ഇപ്പോൾ വീട്ടിൽ കയറിയിട്ടുള്ളൂ ഫുഡ് കഴിച്ചിപ്പോ ആഹ് പ്പൊ ഞാനിങ്ങനെ നമ്മളെ ആ പയെ സ്കൂൾ കാലഘട്ടം ഇങ്ങനെ ആലോചിച്ചപ്പളേ ഭയങ്കര രസമായി തോണ്
അതെയതെ അതെ അതെ ശരിക്കും ആ ഒരു നമ്മളിപ്പോ ഇങ്ങനെ വൈകുന്നേരങ്ങളൊക്കെ ഫ്രണ്ട്സിന്റെക്കെ കൂടെ ഒത്തു കൂടീട്ടിങ്ങനെ ചായുടിക്കാനും അതുപോലെയിങ്ങെനെ വറുതേയിങ്ങനെ കറങ്ങാനൊക്ക പോകുമ്പോ നമുക്ക് ഒരു സ്കൂൾ ലൈഫിന്റെ സംഗതീക്കെ മനസിലേക്ക് ഇന്ന് വരിക കാരണം ഈ ഒരു കൂട്ടുകാരന്മാര് നമ്മളെ ഇപ്പോഴുള്ള ഫ്രണ്ട്സിനാണെല്ലോ നമ്മുടെ കൂടെ സ്കൂളിൽ പഠിച്ചതും നമ്മളിപ്പം കൂടെ ഉണ്ടായിരുന്നതൊക്കെ അപ്പം അത്തരം കാര്യം നമ്മളിങ്ങനെ ചായുടിക്കാൻപോന്നതൊക്ക നമ്മള ചെയ്യുമ്പോ നമുക്ക് ആ ഒരു പണ്ടത്തെ സ്കൂൾ ലൈഫും അയിനൊരു ഒരു മനോഹാരിത നമുക്ക് മനോഹാരിതക്കെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ വരുന്നത് ആ ഒരു ഈ ചായുടി ക്കാൻ പോകുമ്പോങ്ങനെ സമയത്തൊക്കെയാണ് ഭയങ്കര അതായത് താങ്കൾ പറഞ്ഞ തന്നെ ഭയങ്കരമായിട്ടുള്ള രസമുള്ളൊരു ടൈമായിരുന്നു ഈയൊരു സ്കൂൾ ലൈഫ് എന്നുള്ളത് ഭയങ്കര രസമായിരുന്നു നമുക്കിനി ഒരിക്കലും തിരിച്ച് കിട്ടാത്ത ഒരു സംഭവമായിട്ടതിങ്ങനെ തുടരും എന്നുള്ളതാണ് കാരണം നമുക്കറിയാലോ ഏ ഏ കഴിഞ്ഞ കാലം നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല തിരിച്ചെടുക്കാൻ പറ്റില്ലന്നല്ലേ ആ ഒരു മോഡല്ത്തന്നെ നമ്മുക്ക് തന്നെ പറയാ കാരണം നമ്മള് അന്നത്തെ കാലത്ത് ആ ഒരു ചെറുപ്പകാലം നമ്മുടെ കഴിഞ്ഞു പോയി ഇനി നമുക്കത് കിട്ടൂല പക്ഷെ നമ്മയതിങ്ങനെ എന്നും ഓർത്തിരിക്കാൻ പറ്റ് റ്റിയ കുറേ ഒരുപാട അനു ഭവങ്ങൾ നമ്മുക്ക് അന്ന് ഇ ണ്ടായിട്ടുണ്ടാവും അത്തരം അനുഭവങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയാ അയവിറക്കുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അയച്ചെറക്കുക എന്നതുപോലെ എന്ന ആ ഒരു പ്രക്രിയയിലൂടെ നമ്മക്കിങ്ങനെ ആ ഒരു ഓർമ്മകൾ ഇന്നെ കിട്ടുന്നല്ലാതെ ഒരു കാലം നമുക്ക് തിരിച്ചു വിടുക എന്നുള്ളതാണ് എന്തായിരുന്നു ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനത്തരം കാര്യങ്ങളൊക്കെ ഓർക്കാൻ കാരണം
അല്ല ഞാന് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ ഇങ്ങനെ ആലോചിച്ചതാ അതായത് ഞാ ഞമ്മളിപ്പോ ആ വിദ്യാലയത്തിൽ പഠിച്ചിരുന്ന കാലത്തുള്ള അധ്യാപകന്മാരെക്കുറിച്ച് സുഹൃത്തുക്കളെ പറ്റിയൊക്കെ ആലോചിച്ചപ്പളേ അതുപോലെ നമ്മള് ആഹ് പഠിച്ച സമയത്ത് നമ്മൾ ആലോയിച്ചിരുന്നു ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വ വളർന്നു വലുതായ മതിന്ന് ഈ സ്കൂൾ ജ ജീവിതം നിർത്താന് ഏഹ് അങ്ങനെയന്ന ആലോചിച്ചത് എന്നാ പിന്നെ നമ്മള് സ്കൂളിന് ഈ ആഹ് ജീവിതം കഴിഞ്ഞതിന് ശേഷം മനസ്സിലായത് അതിന്റെ വില എത്രത്തോളം ഉണ്ട്ന്ന് അപ്പോഴാണ് അതിന്റെ ആഹ് മനോഹാരിത എത്രത്തോളം ആഹ് കാലഘട്ടം രസമായിരുന്നു എത്രത്തോളം നമ്മള ആഹ് കാലഘട്ടം നമ്മെളെ വല്ലാതെ അതിപ്പോൾ ആഹ് കാലഘട്ടുമായി നമ്മളെത്ര അകന്നു നിക്കുകയാണെന്നൊക്കെ ഇനി ഒരിക്കലും അത് മടങ്ങില്ലാന്നൊക്കെ ആലോചിക്കുമ്പോ ഭയങ്കര ഒരു സങ്കടം പോലെ
ശരിക്കും ശരിക്കും കാരണം അന്നത്തെ ആഹ് ഒരു ഇത ല്ലേ നമ്മള് ശരിക്കും താങ്കള് ജ്ജ് പറഞ്ഞ പോലെ തന്നെ എന്ത് എന്നാ പഠിക്കണാലത്ത് നമ്മളിങ്ങെ വിചാരിക്കും എന്ത് ഇതൊന്ന് കഴിഞ്ഞുന്നെങ്കില് കാരണം നമുക്ക് രാവിലെണീച്ചു സ്കൂളിൽ പോണം നമുക്ക് എന്തൊരു മടിയായിരുന്നു സ്കൂളിൽ പോകാനും പിന്നെ ഇങ്ങനെ വൈകുന്നേരം ഇനിയിപ്പൊ മഴക്കാലൊക്ക ഇപ്പോ മഴക്കാലൊക്കെ ആണല്ലോ അപ്പ ആഹ് ഒരു സമയത്ത് സ്കൂൾ തുറക്കടന്ന് പറഞ്ഞ ജൂണ് ഈ ഏപ്രിലും മെയ് ഒക്കെയാണല്ലോ സ്കൂൾ പൂട്ടുകാ മർച്ച് എക്സാമ് കഴിഞ്ഞിട്ട് മാർച്ച് ഏപ്രിൽ മെയിന നമക്ക് സ്കൂള്ൾ പൂട്ടും അണ്ട് ജൂണിലാണ് സ്കൂൾ തുറക്കുക ജൂൺന്ന് പറഞ്ഞൽ മഴക്കാലമാണ് ജൂൺ ജൂലൈന്ന് പറഞ്ഞാ മഴ ന്റെ സമയത്താണ് ഈ മഴ പെയ്യാൻ തുടങ്ങുന്ന കാലത്ത് തന്നെ സ്കൂൾ തുറക്കുമ്പോ നമ്മള ഇന മഴയത്ത് രാവിലെ തന്നെ ഈ ഒമ്പത് മണി ആഹ് ടൈംമില് നല്ല മഴക്ക് കോടയും ചൂടി നനഞ്ഞാണ്ട ഒക്കെ പോകുമ്പോ ഭയങ്കര ചടപ്പാനി ഓ ഇതൊന്ന് കഴിട്ടുണ്ടെങ്കില് ഈ സ്കൂളിൽന്ന് കൈഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കും പക്ഷെ ഇന്നിപ്പോ നമ്മളയിനെപറ്റി ആലോചിക്കുമ്പോ മഴയാണെങ്കിൽ മഴ നഞ്ഞിട്ടാണെങ്കിലും ഒരുവട്ടം കൂടി സ്കൂൽ പോകാൻ പറ്റിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് പോകും കാരണം അന്ന് നമ്മളെ പിന്നെ നമ്മള സാർമാർ നമ്മെ തല്ലിയതിനും ടീച്ചർമാരെ നമ്മള് വഴക്ക് പറഞ്ഞൊക്കെ നമ്മളന്ന് അവരിങ്ങനെ ഒരുപാട് ശഖാരിച്ചിട്ട് ഉണ്ടാവും പക്ഷെ ഇന്നപ്പോ അതിനെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കുകണെങ്കില് നമുക്ക് ശരിക്കും എന്താ പറയാ ആഹ് ഒരു ഫീൽണ്ട് കിട്ടും കാരണം നമ്മളങ് വിചാരിക്കും ഓ അന്ന് അന്ന് നമ്മള് പരാകിരുന്നേലും അന്ന് നമ്മുടെ എത്ര എത്ര നമ്മള് നന്മയ്ക്ക് വേണ്ടിട്ടല്ലേ പോലെ അതൊക്കെ ചെയ്തത് അന്ന് ഓല് അങ്ങനെക്കെ ചെയ്ത കോണ്ടായിരിക്കും നമ്മള് ചെലപ്പോ എന്താ ഉണ്ടാവുക കുറച്ചെങ്കിലും ഒന്ന് മെച്ചപ്പെട്ട ജീവിതം അല്ലെങ്ക കൊറച്ചെങ്കിലും നമ്മളന്ന് മെച്ചപ്പെട്ട കണ്ട് നമ്മള് ഈ ഒരു ഇവിടെ ഈ വഴിക്ക് എത്തിയിട്ടുണ്ടാകാം എന്ന് അവര് അത്തരത്തിൽ നമ്മൾ അടിക്കുകയും അല്ലെങ്കിൽ ശകാരിക്കുക ഒന്നും ചെയ്തിരുന്നില്ലെങ്കിൽ നമ്മൾ എത്രത്തോളം വഴിതെറ്റിപ്പോയിട്ട് നമ്മൾ എത്രത്തോളം നശ ച്ചു പോയേനെ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു കാലത്താണ് അത്തരത്തില് ആഹ് ഒരു ജീവിത തന്നെ നമുക്ക് ഒരിക്കലും തിരിച്ച കിട്ടാൻ പറ്റാത്ത വിദൂരത്തിൽ നമ്മള് അകന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്
അതു തന്നെ ഞമ്മൾ നമ്മൾ ഇത് കാലായിട്ട് നോക്കുമ്പോ സാർ ഏഹ് അധ്യാപകന്മാരെു നിന്ന് കിട്ടിയ അടിയോക്കെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഭയ ഈ ഗണിത ടീച്ചർച്ച് ഭയങ്കരി ഗണിത അധ്യാപകനോട് ഭയങ്കര ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ് മനസ്സിലാവില്ല പിന്നെ അദ്ദേഹം അതിനു പുറമേ ഭയക്ക ദേഷ്യയകാരൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യയായിരുന്നു അദ്ദേഹത്തിന് ക്ലാസ് ഇരിക്കുന്നേ ആഹ് സമയത്തൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കുറേ അടിയൊക്കെ കിട്ടിയിട്ടണ്ട് അതുപോലെ കുറേ അധ്യാപകന്മാര് അത് വേറെ കുറെ അടികളൊക്കെ കിട്ടി അന്ന ആഹ് കാലത്ത് അത് ഭയങ്കര ഒരു ദേഷ്യം പിടിച്ചാണെങ്കിലും ഇപ്പോയാണ് ആഹ് അടിക്കൊക്കെ എത്രത്തോളം മധുര ഉണ്ടായിരുന്ന എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രത്തോളം മധുരണ്ട് എന്ന് ഇപ്പോഴാണ് അത് മനസ്സിലാവത് അതുപോലെ തന്നെ ഈ ജൂ ജൂൺ കാലഘട്ടത്തിൽ മഴന്റെ ആഹ് സമയത്ത് കളക്ടർ അവധി പ്രഖ്യാപി പ്രഖ്യാപിക്കുമ്പോഴുള്ള ആഹ് സന്തോഷമുണ്ട് സ്കൂളില്ലാന്ന് പറുമ്പോ അതോക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും കണ്ണില് കണ്ണീര് വരുന്നുണ്ട്
അതെ അതെ അപ്പൊ പ്രശ്നംന്ന് വെച്ചാല് അന്നത്തെ ആ ഒരാ അവധിക്കാലം മറ്റൊക്കെ നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്തിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പം ഇന്നത്തെ ഈ യുവതലമുറയുടെ സ്കൂൾ ലൈഫ് ന്നൊക്കെ പറഞ്ഞാല് നമ്മളത് അവര് എത്രത്തോളം ഈയൊര് നമ്മള കാലത്ത് നമ്മള് അനുഭവിച്ച ആ ഒരു സ്കൂൾ ലൈഫിൽ നിന്നും മാറിയിട്ട് അവരെത്രത്തോളം ഏഹ് എന്താ പറയാ ഏഹ് മറ്റൊര് രീതിയിലേക്ക് സ്കൂൾ ലൈഫിനെ അവര് വേറൊരു ലോക ത്തേക്ക് വേറൊര് അ ഒരു അനദർ വേൾഡിലേക്ക് അവർ കൊണ്ടെത്തിച്ചു. ഇന്നത്തിയൊരു യുവതലമുറ ഈ ഒരു ഈ ഒരു റ്റു കെ തലമുറ അവര് മറ്റൊരു ലോകത്തേക്ക് മറ്റൊര് ഏഹ് യുഗത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ട് ന്ന് ചിന്തിക്കുമ്പം നമ്മൾ വളരെയധികം ആശങ്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം നമുക്കറിയാ ഇ എന്ത് രീതില് നോക്കാണെങ്കിലും അന്നത്തെ ഏഹ് നമ്മുടെ സ്കൂൾ ലൈഫും ഇന്നത്തെ സ്കൂൾ ലൈഫും ഒത്തു പോകില്ല എന്നുള്ളാണ് കാരണം നമുക്കറിയാ ഇനിപ്പോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഉദാഹരത്തിന് ഫസ്റ്റ് നമ്മളിപ്പോ ഫുഡിന്റെ വിഷയം നോക്കാണെങ്കിൽ നമുക്കറിയാം നമ്മക്ക് അന്ന് ലഭിച്ചിരുന്ന ഒരു ഫുഡ്, നമക്ക് ഞാനൊക്കെ ഈ ഒരു ഒന്നാം ക്ലാസ്സിൻ്റെ ആ ടൈമിലൊക്കെ ആയപ്പം സ്കൂളിൽ ഉച്ചയ്ക്ക് കഞ്ഞിയും പയറു ആയിരുന്നു. കഞ്ഞി ഇടുക്കാ അയ്ല് പയർ ഇട്ടാണ്ട് അങ്ങനെ മിക്സ് ആക്കിട്ട് കുടിച്ചീന ഒരു കാലം നമുക്ക് ഇണ്ടായ്നി ഒന്നാം ക്ലാസില് പിന്നെ എന്താ പറയാ ചിക്കൻ കറി എന്ന സംഭവൊന്നും അന്ന് സ്കൂളിൽ ഇണ്ടായിട്ടേ ഇല്ല ഒരിക്കലും ഇണ്ടായിട്ടില്ല. സാമ്പാറൊക്കേണ് ഉച്ചകൊക്കെ ഉണ്ടായിരുന്നത് എന്നാല് ഇന്നത്തെ കാലത്തിപ്പം എന്താ പറയാ ദ് ആയ്ചേല് ഒരു ദിവസം ചിക്കൻ കറി നിർബന്ധാണ് സ്കൂളില് അതുപോലെ മുട്ട, പാല്, പോഷകാഹാരങ്ങള് ഏഹ് പച്ചക്കറി അത്തരം വിഷയ ഒരുപാട് തരം മാറ്റങ്ങൾ ഫുഡിന്റെ വിഷയത്തിൽ വന്നു അതുപോലെ തന്നെ ഇനിയിപ്പോ ഐ ടി ടെക്നോളജി ആണെങ്കിൽ കമ്പ്യൂട്ടർ ലാബുകളും മറ്റും വികസിച്ചു എഹ് നമ്മളെ കാലത്ത് എത്തരം കമ്പ്യൂട്ടർ ലാബൊക്കെ നമുക്ക് ഏഹ് എപ്പഴെങ്കിലൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ പ റ്റിയാ പറ്റി. അതുപോലെ തന്നെ സ്കൂൾ ഗ്രൗണ്ടുകള് ഗ്രൗണ്ടുകളൊക്കെ നമുക്ക് സീനിയർ കുട്ടികൾക്ക് മാത്രം കിട്ടിയിരിന്നൊരു സംഭവായിരുന്നു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. എന്നാ ഇന്ന ത്തെ കാലത്ത് പർഞ്ഞാല് ഗ്രൗണ്ടുകൾ വിശാലമായി ഈയൊര് കമ്പ്യൂട്ടർ ലാബുകൾ വിശാലമായി ഈയൊരു ഇനിയിപ്പം സയൻസിന് പരമായിട്ടുള്ള സയൻസ് ലാബുകളാണെങ്കിൽ അത് വിശാലമായി എല്ലാവർക്കും ജൂനിയേഴ്‌സായി ക്കോട്ടെ സീനിയേഴ്സായിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കോൽ ത്തില് വിശാലമായി കഴിഞ്ഞു. ഈത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈയൊരു പുതിയ ആ ഒരു ജനറേഷൻ പുതിയ തലമുറയുടെ ഈ ഒരു സ്കൂൾ ലൈഫിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയും അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുകയും അത് നമുക്ക് കണ്ടിട്ട് നമുക്ക് സന്ദോഷിക്കൊക്കെ ചെയ്യാമെങ്കിലും എന്നാൽ നമ്മൾ ഇവടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വശം എന്നുള്ളത് ഈയൊരു ഏഹ് പുതിയ തലമുറുടെ യീ സ്കൂൾ ജീവിതം എത്രത്തോളം അപകടകരമായിട്ട് മാറുന്ന ആ ഒരു വശം കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് സ്കൂളുകളിൽ ഇന്ന് ഡ്രഗ്ഗുകളും മറ്റു കാര്യങ്ങളൊക്കെ എത്തിയിട്ട് ലഹരി ഉപയോഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികൾക്കടക്കം അതായത് ഈ എൽ പി വിഭാഗത്തിലെ അല്ലെങ്കിൽ യു പി വിഭാഗത്തിലെ സ്കൂളിലെ കുട്ടികൾക്കടക്കം ഈ ഒരു ഡ്രഗും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഡ്രഗ്ഗ് മാഫിയയുടെ ആ ഒരു ചു റ്റുവട്ടത്തിൽ അവരുടെ കൺവെട്ടത്തിലാണ് അവരുടെ കൺട്രോളിലേക്ക് സ്കൂളുകൾ മാറുന്ന ഇന്നത്തെ സാഹചര്യം ആ ഒരു സംഭവത്തെ ആ ഒരു സൈഡിനെ നമ്മൾ തീർച്ചയായും ഭയക്കണം. ആ ഒരു സംഘത്തെ നമ്മൾ വളരെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് അതിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റോ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളാണ് എന്റെ അഭിപ്രായം ഈയൊരു സ്കൂളുകളില് ഈ ഒരു ലഹരിയും മറ്റും എത്തിക്കുന്ന ആ ഒരു വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്
നമ്മൾ ആഹ് ആ വിഷയത്തിൽ നമ്മൾ പറയുമ്പോ തന്നെ എന്താ ഈ ഞമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സ്കൂൾന് നമ്മള നമ്മൾ പഠിക്കുന്ന കാലത്തങ് ഇത്തരം ലഹരികളോ ഒന്നും ഇല്ലാത്തതിനാ എന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ ഏഹ് സ്കൂൾ ഏഹ് വിദ്യാലയ കാലഘട്ടം വളരെ സു ഏഹ് സുന്ദരമായിരുന്നു എന്ന് നമുക്ക് പറയാം ക്ഷേ ന്നത്തെ കാലത്ത് അത് വരുമ്പോ കുട്ടികള് ലഹരിക്ക് അടിമപ്പെട്ട് ആ വിദ്യാലയ കാലഘട്ടമങ്ങ് ങേ ഓർമ്മകളില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്റെ ഈ ഇപ്പടുത്തെ ഈ അയലക്കത്തെ ഒരു കുട്ടിയെ എന്താ ലഹരി ഉപയോഗിച്ചതിന്റെ പേരില് അന്റെ വി വീട്ടില് ചെറിയ ബഹണങ്ങളുണ്ടാക്കുണ കേട്ട് ഇത്തത്രത്തില് എല്ലാ കുട്ടികളായിലും എല്ലാ കുട്ടികളായിലും ചെറിയ രീതിയിലുള്ള ഇത് കിട്ടണണ്ട് എങ്ങനെ നോക്കുമ്പോളും ലഹരികള് എന്താ എങ്ങനെയെങ്കിലും നമ്മളെ ഈ സമൂഹത്തിൽ നിന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് മറ്റ് വലിയവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും തുടച്ചു നീക്കേണ്ടത് നമ്മുടെ കൂടി ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്
പിന്നെ നിങ്ങള് അതുപോലെ നമ്മള് ആഹ് നമ്മള് നമ്മളെ അദ്യ ഇദ്യാലയ കാലഘട്ടത്തിൻ്റെ മനോഹരത പറഞ്ഞപ്പോ ഈ ക കളീടെ കാര്യങ്ങളൊക്കെ നമ്മള് പറയുമ്പ ഞാന് പണ്ട് സ്കൂള് വിട്ട്ങ്ങാണ്ട് ഏഹ് സ്കൂള് കഴിഞ്ഞ ശേഷം ഓടും ചായ ചായിം കൂടി കുടിക്കാതെ വേഗം ഗ്രൗണ്ടിലേക്ക് ഓടുകയും പിന്നീട് വൈകി എത്രയോ വൈകി വരുമ്പോ ഏഹ് ഏഹ് ഉം അമ്മേടെത്ത്ന്ന് കിട്ട്ണ അടിയും അതൊക്കെ ആലോയ്ക്കുമ്പോ ഭയങ്കര ഒരു എന്താ സങ്കടപ്പഴും മനസ്സിൽ നിൽക്കുന്നു ഇപ്പോൾ അടങ്ങാൻ കഴിയുന്നില്ലാന്നും ആലോയിക്കുമ്പോൾ ഒരു ഭയങ്കര സങ്കടം പോലെ
ശരിക്കും അതെ അതെ
ആ ഒരു സംഭവൊക്കെ നമ്മള് ഇങ്ങനെ അയച്ച്ക്ക നമുക്ക് ആ ഒരു നോസ്റ്റാളജിയ ഫീലിംഗ് ലഭിക്കുകയും നമുക്ക് എന്താറയ വീണ്ടും വീണ്ടും ആ ഒരു കാലഘട്ടത്തിലേക്ക് മടങ്ങി പോകാൻ നമക്ക് ഇങ്ങനെ ആഗ്രഹം ഇണ്ടാകെയും എന്നാ നമുക്ക് ഒരിക്കലും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റൂല ന്ന്ള്ള സ ത് നമ്മൾ തിരിച്ചറിയുമ്പോ നമുക്കുണ്ടാവുന്ന ഒരു വേദനേം സങ്കടോം എന്നിരുന്നാലും എങ്ങനെയൊക്കൊണെങ്കിലും ആ ഒരു സ്കൂൾ ലൈഫും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞാ നമുക്ക് തീരൂല ഏഹ് നമ്മള് ഇങ്ങനെ ഫോണില് സംസാരിക്കണ്ടരു വിഷയല്ല നമുക്ക് ഒരുപാട് സംസാരിക്കണ്ട വിഷയാണ് നമുക്ക് ഒരുമിച്ച് ഈഹ് ട്ടൊമ്മക്കൊന്ന് കാണുമ്പോ മ്മക്ക് എന്തിയ്യാ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാന്നാണ് എന്റൊരു അഭിപ്രായം
അതെ മ്മക്ക് നമക്ക് കൊറേ വിശാലമായി പറയാന്ണ്ട് ജീവിതങ്ങൾ നമ്മള് ആലോയ്ക്കുമ്പോ ഭയങ്കര സങ്കടണ്ട് നമുക്കിന്ന് കാണുമ്പോ ഇഞ് നേരിട്ട് കാണുമ്പളോ പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാന്നറയാ എന്നാ ഓക്കെ ശരി
അതെ